യതാ പരിപാടി?
ഈ കട്‌ത്തം തന്നെ ഞാൻ നാലര്ക്കെ നീച്ചൊള്ളൂ.
കുട്ട്യാളൊക്കെ കൊണ്ടരാറാവുമ്പോ എണിക്കച്ചിട്ടാവൂല്ലേ? ആഹ്.
ഇപ്പം പൊതപ്പ് ആഹ് അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പൊതപ്പ്ട്ട് കെടക്കാൻ നല്ല സുഖല്ലേ നല്ല മഴ പെയ്യ്ണ്ട്. ഉം ഉം
ആഹ് വീട്ടിലെങ്ങനെ പണിയൊക്കെടുക്കാന് സഹകരിക്കാന് ആരേലും ഉണ്ടോ?
അമ്മായിമ്മ കൂടും.
അമ്മായിമ്മ പോര്ണ്ടോ?
ഇല്ല കൊഴപ്പൊന്നുല്ല.
അതെ അല്ല നമ്മള് നല്ല രീതീല്‌ നിന്നാ മതി അപ്പൊ പിന്നെ പോരൊന്നും ഇണ്ടാവില്ല്യല്ലോ?
ആഹ് ആഹ്
നമ്മക്കെടക്ക് ദേഷ്യം വരുമ്പോളാണ് അവ്ടെ പോരായ്ട്ട്‌‌ വര്ല്.
അതെ രണ്ടുംപാടെ ചെരാത്തോടുമ്പളാണ്.
ആഹ് പിന്നെ എത്രണെങ്കിലും നമക്ക് ക്ക് ഇപ്പൊ എപ്പോളും നല്ലതായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല്യ എടയ്ക്കൊക്കെ ഓരോ ദേഷ്യം പൊട്ടിത്തെറിം ഒക്കെ വേണം. അപ്പളെന്നെ ലൈഫില് ഒര് എൻജോയ്മെന്റൊള്ളു. ഏഹ് അങ്ങനെ അല്ല ഇപ്പ അമ്മമാരാണെങ്കിലും അവര് അവരേതായ രീതില് ചെയ്യ നമ്മൾ നമ്മുടേതായ രീതീല് ചെയ്യ.
ആഹ്.
അങ്ങനെയൊക്കെ പോനാ നല്ലത്. പക്ഷെ വല്ല്യ രീതീലൊക്കെ ആവുമ്പളാണ് ഈ പെൺകുട്ട്യള് മരിക്ക അങ്ങനെതൊക്കെ ചെയ്യണത്. ഇപ്പട്ത്ത് കണ്ടില്ലേ. ഏതൊരു സ്ത്രീ അമ്മായിമ്മ മരുമകളുടെ തലക്കടിച്ച് കൊന്നത്. ന്യൂസ്‌ കേട്ടില്ലേ.
ആ കേട്ടു, കേട്ടു.
പിന്ന ജയിലിക്ക്‌ കൊണ്ടുപോയില്ലോ ആ. ആ അങ്ങനെ അല്ല എപ്പൊഴും അങ്ങനത്തെ ആളുകൾ ഇണ്ട്ട്ടോ.
അതെ പലരും പല രീതിയിലല്ലേ.
അതെ അല്ല ഇന്നത്തെ കാലത്ത് പിന്നെ ആരലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അ അമ്മാന്നില്ല്യ അമ്മയിമ്മാന്നില്ല്യ പ്പ അമ്മമാരന്നെ മക്കളെ കൊണ്ടോയിറ്റ് കെ കാല മ്. അതെ എല്ലാവരോടും ഒരു, ഒരു പരിധി വിട്ടിട്ട്ള്ളെ അടുപ്പം തന്നെ നല്ലത്.
ഉം.
മ് നമ്മള് വല്ലാണ്ട് അങ്ങട് സ്നേഹിക്ക ഇതൊക്കെ ആകുമ്പഴന്നേണ് അവിടെ ഒരു. തല്ലും വക്കാണൊക്കെ വരണത്. ഇപ്പ ഏറ്റവും കൂടുതൽ വിശ്വസി ക്കാൻ പറ്റണത് സ്വന്തം അമ്മേനിം അച്ഛനിം പിന്നെരെ ഹസ്ബന്റിനെന്നെ ഉള്ളു. നമ്മുടേതായ രീതിയിലിങ്ങനെ പറയാ.
ഉം, ഉ
അവര് മൈന്റ് മാറ പർഞ്ഞ് കഴിഞ്ഞാല് അതിനനുസരിച്ച് നമ്മള് നിന്നാലും മതി.
മ്.
ഞാ വീടിന്റെ അടുത്ത് അങ്ങനെയൊക്കെ ഇണ്ടോ നല്ലോണ്ണം പോരൊക്കെള്ള ആളുകള്.
മ് ഇവിടെ. ഇല്ല ല്ല ന്നാലും അത്യാവശ്യം പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവല്ലോ.
ആ ഇപ്പാരും ആ പക്ഷെ പണ്ടത്തെ കാല, കാല ത്തങ്ങനെ ഇണ്ടാർന്നേ അപ്പ അങ്ങനെ പോരുണ്ടെങ്കിലും അത് അപ്പറത്തി ഇപ്പറത്തി ആൾക്കാരൊക്കെ ഇങ്ങട് അറിയും. അവടെ പൊരിഞ്ഞതല്ലാണന്ന് നമ്മൾക്കന്നെ മനസ്സിലാവും പക്ഷെ. ഇപ്പ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാം രഹസ്യായിട്ട കൊണ്ട്പോന്നേ.
അതെ.
അല്ലെ അത് കാരണം അധികം അറിയില്ല പണ്ട്ന്ന് പറയുമ്പോ അത് അറിയുമ്പോ.
കുട്ട്യാളടുത്തോന്നും അങ്ങനെ പോര് ഇട്ക്കാനും പറ്റൂല ഇപ്പൊക്കെ. അമ്മായിമാര് സൈലന്റാവണം.
ഏ. അല്ല അത് ശരിയാണ് ട്ടൊ. ആ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട്. രണ്ട് മാസം മൂന്ന് മാസം ഒക്കെണ്ടാവട്ടും ഒരു വിനയം കാര്യങ്ങളൊക്കെ.
ആ അതെ. അ ശരിയാ പിന്നെ എല്ലാരും തനി സ്വഭാവം പൊർത്തെടുക്കും.
അത് ശരിയാ നമ്മള് നമ്മളെല്ലാണ്ടായിട്ട് മാറും അല്ല അതുകൊണ്ടന്നെ. പിന്നെ ഒരുപാട് ഡൈവോഴ്സും കാര്യങ്ങളും വര്നൂണ്ട്ട്ടൊ കാരണം അത് നല്ലത് ഒരു കാര്യം നോക് ക്കുമ്പ നല്ലതാണെന്ന് തോന്ന്ണ്ട് കാരണം ഭർത്താവിനും കൂടി അതൊരു. ഏ എന്താണ് അണ്ടർസ്റ്റാന്റെയ്യാൻ പറ്റാത്തോണ്ടല്ലേ അങ്ങന ഡൈവോസും കാര്യങ്ങളും വരണത്. ഫാമിലി ആണെങ്കിലും ഇപ്പൊ. കല്യാണപ്പ അറേഞ്ച്ഡ് മേരേജ് ആണെങ്കിലും ഏത് ഏതിനോട താല്പര്യം അറേഞ്ച്ഡ് മേരേജ് ആണോ ലവ് മേരേജ്. ജാണോ നല്ലതായി തോന്നണത്.
ച്ചൊ ഇപ്പ തോന്നണ് ലവ്വായിരുന്നോന്ന്.
നിങ്ങള് അറേഞ്ച്ഡ് മേരേജാവുലേ.
അള്ളാഹ് അറേഞ്ച്ഡ് മേരേജ് ആവു
അതെ അല്ല അറേഞ്ച്ഡ് ആണെങ്കിലും ലവ്വാണെങ്കിലും ടാ മനസ്സിലാക്കണ ഒരാളായ മതി
അതെ അയ്ശ്
അല്ലെ നമ്മളിപ്പോ ലവ് മേരേജ് ചെയ്ത ആളുകളാണെങ്കിലും നമ്മളീ സംസാരിക്കണ അപ്പുറത്തിപ്പറത്തുന്ന് സംസാരിക്കുന്ന ഒരിതല്ലേ ഉള്ളൂ കാരണം അവര് അവരടെ എല്ലാ കാര്യങ്ങളും പറയും എന്നാ പോലും ചെലപ്പോ ചെലര് ചെലപ്പോ നൊണായിരിക്കും പറയണ്ടാവ നമുക്ക് പറയാൻ പ റ്റില്ല
ആഹ് അതും ശരിയാണ്
തുടങ്ങുമ്പളാവും ആ ഇതൊന്നല്ലല്ലേ ഇണ്ടാർന്നേന്ന്
ആഹ് അന്ന് അന്നിങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ഇപ്പളല്ലേ സ്വഭാവം പൊറത്ത് ചാടീന്നൊക്കെ ഉം
ഡ് മേരേജ് ആണെങ്കില് ചെലപ്പോ നല്ലൊരു വ്യക്തിയാകും ആൾക്ക് ചെലപ്പോ ലവ് ചെയ്യാൻ പറ്റീട്ട്ണ്ടാവില്യ അതുകൊ ണ്ടായിരിക്കും ഇങ്ങനെ അറേഞ്ച്ഡ് മേരേജ് ആയത് ആഹ് ഭാഗ്യം പോലെന്നിരിക്കും പിന്നെ പിന്നെ നമ്മള് ചെല്ലുമ്പോ ചെലപ്പോ നമ്മടെ സ്വഭാവ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മാറണ ആളുകളുമുണ്ട് ചെലപ്പോ നല്ല ചൂടനൊക്കെ ആയിരിക്കും ഉണ്ടായിണ്ടാവ പക്ഷെ നമ്മുടൊരു നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടാകുമ്പോ ഓർക്ക് ചെല പ്പോ നല്ല സന്തോഷം ഇതൊക്കെ വരുമ്പോ ചെലപ്പോ അവര് നന്നായിട്ട് പോവും
ഒന്നേൽ ക്കൂലെങ്ങന്
ആഹ് അത് ശരിയാണ് അത് ചെലോരെ ജീവിത പ്രകൃതിയാണേ അവര് ജീവിച്ച ആ സാഹചര്യം വെച്ചിട്ട് അവരിങ്ങനെ പെരുമാറു ആവ്വേ
ഇവിടത്തൊരു സ്വഭാവം വെച്ചിട്ട് ഞാൻ അതാ പറയ്യ
ഞാൻ ആഹ് ഞാൻ ലവ് മേരേജാട്ടോ എനിക്ക് പറയിമ്പോ ആഹ് ഇവിടെ കൊഴപ്പൊന്നുല്ല ഇവിടെ വീട്ടുകാരായിട്ടാണ് കൊറച്ച് ഇതുള്ളൂ എന്നാലും വീട്ടാര് പറയുമ്പോ അമ്മേയിട്ടന്നെ ഒരു ഇത്‌ല്യാത്തൊള്ളൂ കാരണം അമ്മ പറഞ്ഞാ കൊറച്ച് നല്ലോണം ഓൾഡ് ആണേ അപ്പൊ നമ്മള് പറയുമ്പോ നമ്മള് കൊറച്ച് ന്യൂ ജനറേഷൻ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഒരു ഒരു ശരിയല്ലാന്നൊള്ള തോന്നല് പക്ഷെ വീട്ടില് ഏട്ടത്തി അമ്മ, ഏട്ടൻ, ചേച്ചി ഒക്കെ പക്കേണ്. ഹസ്ബന്റും പക്കേണ്.
ആഹ് അങ്ങനെ ഞമ്മക്ക് ഹസ്ബന്റ് കൂടെണ്ടായാ പിന്നെ വേറെ ആരും നമ്മളെ ഇതാക്കിയാലും കൊഴപ്പല്ല
അതെ അത് ശരിയാണ്‌ ട്ടോ കാരണം ജീവിതകാലം മുഴുവൻ അവരാണ് നമ്മുടെ കൂടെ വേണ്ടത് അവര് അവര് ചിന്തിക്കും കൂടെ ചെയ്യണം അമ്മേം അച്ഛനും വേണം പക്ഷെ അവര് ഏത് കാല ത്ത് അവര് കൂടെ ഇണ്ടാവില്ല നമ്മളല്ലേ കൂടെ ഉണ്ടാവുള്ളൂ ഇനിപ്പ കല്യാ ണം കഴിഞ്ഞഴിഞ്ഞപ്പൊരു ഒന്ന് വെയ്യാണ്ടായ പോലും അപ്പ അമ്മമാര് ചെയ്ത് കൊടുക്കണതിന് കൊറച്ച് പരിധി ഇണ്ടാവും
ആഹ്
പക്ഷെ ഭാര്യമാര്ക്ക് അതിനെക്കാ കൂടുതൽ ചെയ്തു കൊടുക്കാൻ പറ്റ്ണ്ടാവും
അതെ അത് ശര്യാ
അതെ അതായി ചിന്തിക്കണം അമ്മമാരും അത് ചിന്തിക്കണം കാരണെന്റെ മകന് ആ ഒരു ഉള്ളൂ എന്നുള്ളരിത് തരണം
ഉം ഉം
അങ്ങനെ
അത് മനസ്സിലാക്കുന്ന ഒരാളോപ്പണ്ടെകി അത് ഏറ്റവും നല്ല ഒരു ഭംഗിയുള്ള ജീവിതെയിരിക്കും
അതെ അതെ പക്ഷെ ഇന്റെ വീട്ടില് ഏ അമ്മയും ഏട്ടത്തിയമ്മയൊക്കെ നല്ലതാട്ടോ കാരണം അവരങ്ങനെ തല്ല് കൂടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല
ഏ
അല്ല എന്നാലും അവർക്ക് സ്നേഹം ഇണ്ട് ഏട്ടൻ്റെ അമ്മയ്ക്ക് സ്നേഹണ്ട് തല്ലു കൂടി കഴിഞ്ഞാലും ഇങ്ങനെ ഏ അതായത് വൈരാഗ്യം വെച്ചിട്ടൊന്നും പെരുമാറില്ല
ആഹ്
അതങ്ങനല്ലേ അവിടെന്നെ കൊറേ പേര് അങ്ങനെണ്ട് വൈരാഗ്യം വെച്ചിട്ട് ഫസ്റ്റ് റ്റ് തല്ല് കൂടി കഴിഞ്ഞാൽ പിന്നെ മിണ്ടലില്ല പിന്നെ അവര് അന്യരായി
ആഹ് അഹ് ഇത് വേഗം മാറുണ്ടാവില്ലേ
അതെ ഇത് പെട്ടെന്ന് മാറും ചെയ്യാം അതായത് അയിനങ്ങനെ പറഞ്ഞില്ലകിൽ ഒരു സമാധാനം ഇണ്ടാവില്ല അപ്പൊ എനിക്ക് അങ്ങനെ പറയുന്നതും ഇഷ്ട്ടല്ല ഇഞ്ഞിയിപ്പോ നമ്മടെ ഭാഗത്ത് തെ റ്റാണങ്കി പൊലും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാ ഇൻക്കിഷ്ട്ടം പക്ഷെ ഇത് അങ്ങനല്ല ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്ക പറയുമ്പോഇന്ക് ഇഷ്ടല്ല
ഉം
യേട്ടനൊക്കെ പറയും ഞാൻ ഇബാലോടൊക്കെ പറയുട്ടോ ഫസ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞടയിരുന്നില്ല പിന്നെ പ്പ ഞാൻ പറഞ്ഞോടിക്കണ്ടാവുമ്പോ അവർ വന്നാണ്ട് ചെലപ്പം ഇങ്ങനെ പറയും ഹ് അമ്മ അങ്ങന ഏട്ടനോട് പറയും അപ്പോ എന്തിനെച്ച അങ്ങനൊക്കെ പറഞ്ഞതെന്ന് ചോയ്ക്കും അപ്പൊ ഞാൻ പറയും ആഹ് ഇന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയും പിന്നെ ഞാൻ ഇങ്ങനെ വിടും പിന്നെ ഇപ്പൊ ഞാനാണ്ട് പറയല് തൊടങ്ങി അപ്പൊ പിന്നെ ആഹ് ഇങൾ രണ്ട് പേരുംഎന്തേലും ആയിക്കോ അങ്ങനൊരിതാ അല്ല പിന്നെ അതെ ഇന്നോട് പറയ പിന്നെങ്ങനെ പറയാം വന്നപ്പോൾ ഞാൻ പറഞ്ഞട്ടോ രണ്ടു പേരെ ഭാഗത്ത് നിക്കാൻ നിൽക്കണ്ട ഇങ്ങള് പൊറത്താവും പറയും ഞാൻ
ഏ ആഹ്
ആഹ് അതിന് ശേഷം പിന്നെ ഒന്നും പറയാറില്ല പിന്നെ എന്തേലും അവരിങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണയാണെങ്കിൽ ആര ഭാഗത്ത ശരിന്നുവെച്ച അങ്ങനെ ചീത്ത പറയും
ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെണ്ട്
ആഹ് അത് ശരിയ അത് പറ്റും ആരതും അങ്ങനെ നോക്കിം കണ്ടും പറയാണെങ്കിൽ തരക്കേടില്ല അല്ലാതെ യെടെ കേറിണ്ടേല് തയാൽ അത് പിന്നെ പോയി
ട്ട് അതായത് ശരിയാണോ തെ റ്റാണെന്ന് അറിയാതെ പറയാനൊക്കെ റ്റാൻ അറിയണ്ടേ പറയിനെക്കാൾ നല്ലത് ഒരാൾ നേരിട്ട് തന്നെ കാണുകയാണ് ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത് ഇപ്പൊ പറയയാണെച്ച കാര്യം ശരിയാണ് ആഹ് ഇതിപ്പോ ഒരാൾ കേറി വരുമ്പോ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ചെലപ്പോ അതിന് കൂടുതൽണ്ടാവും
ഉണ്ടാവും ഉം നമ്മള് ചെയ്തതിനേക്കാളും ഇണ്ടാവും പറച്ചിലിന്
അതെ
അങ്ങനെ എന്നാലും കുട്ടികളോടൊക്കെ നല്ല സ്നേഹം കാര്യോക്കണ്ട്ട്ടൊപിന്നെ നമ്മളോട് അതെ ഡ്രസ്സ്‌ ഒക്ക വാങ്ങി തരൂ പിന്നെ എന്തേലൊക്കെ ഇണ്ട്ച് നമുക്ക് തരു ആ ഡ്രസ്സ് ഒക്ക വാങ്ങി തരും അങ്ങനൊക്കെ ചെയ്ത് ചെയ്യുട്ടോ തല്ലൊക്ക കൂടും അതൊക്കെ വേറെ
ആഹ്
അമ്മളെ ഇത് എങ്ങനെ പൈസക്കണ്ട്ച്ചങ്കി കൊട്ക്കും എന്തേലെക്കെ ആവശ്യണ്ട്ചങ്കി കൊടുക്കും അങ്ങനെക്കെ പിന്നെ പെട്ടെന്നൊരു വയ്യായികൊക്കെ വന്ന് കഴിഞ്ഞാല് തെറ്റൊന്നും നമ്മള് കാണില്ല ഇപ്പൊ അട് ത്തരു ഫാൻന്റെ മോൾല് കയ്യോക്കെ കൊണ്ടുട്ടോ നമ്മടെ നമ്മളായിറ്റ് തെറ്റിരിക്കുന്ന സമയത്താണ് പക്ഷെ ഞാന അവടണ്ടാർന്ന് ഞാന് ഓടി ചെന്നിട്ട് വേഗം കൈ പിടിച്ച് കെട്ടി കൊടുക്കോയി
ആഹ്
അല്ല നമ്മളിപ്പ അത്രയാ എന്തേങ്കിലായ വൈരാഗ്യം വെച്ച് നിക്കരുതല്ലോ
ആഹ് ആഹ്
ആ അങ്ങനെക്കെ ഇണ്ട് പറയാ
ആഹ് മക്കള് എത്ര മക്കളാന്നാ പർഞ്ഞേ
അവടേ മൂന്ന് പേര്
ഉം ആഹ് രണ്ടു വീട്ടിലാന്നെ രണ്ടും ആമക്കള് ലെ
രണ്ടാൺമക്കളും ഒരു പെൺകുട്ടി അവടെ ഇവടെ ഒരാണും ഒരു പെണ്ണും
ഒരാണൊരു പെണ്ണും അന്റെ വീട്ട്ലോ ആഹ് ആഹ്
ആഹ് അങ്ങനെ
ഉപ്പ ഏട്ടത്തിയമ്മീം ഇങ്ങളൊക്കെ ഒരു വീട്ട്ലന്നെ
ആ ഞങ്ങള് ഒരേ വീട്ട്ലന്നെ അവര് വേറെ സ്ഥലൊക്ക വാങ്ങിട്ടുണ്ട് അവര് പോവും ഞങ്ങളിപ്പ നല്ല രീതിയില് പോവ്ണ്ട് കാര്ണം ആഹ് ഏയ് കൊഴപ്പൊന്നില്ല്യാ അതന്നെ പർഞ്ഞത് അമ്മയെക്കൊണ്ട് മാത്രേ ഒരിതൊള്ളൂ
ആഹ് -ആഹ് അമ്മക്ക് ഇങ്ങനെ കൂട്തല് ഈ മരോള ഇഷ്ട ആ മരോള ഇഷ്ട അങ്ങനെ വല്ലോം ഉണ്ടോ
ആ അങ്ങനെല്ല്യാ കാരണം രണ്ടു പേരെയും ഇഷ്ടല്ല രണ്ട് പേരും നല്ലം പറിയെ ആ ആ ആദ്യൊക്കെ ഇണ്ടാർന്നുട്ടോ ഞാൻ വര്ണേന് മുന്നേക്കെ ഏ ഏട്ടത്തീമ്മനോട് ഇഷ്ട കൊറവ് ഇന്നോടൊരു ഇഷ്ടം കുടുതലൊക്കെ ഇണ്ടാർന്നു ത്രേ
ആഹ് ആഹ്
അവരന്നെ പറഞ്ഞിട്ട്ള്ളാട്ടോ ഞാനായിട്ട് പർഞ്ട്ട്ള്ളല്ലാ അവരിങ്ങനെ പറയും ഇങ്ങനെ വിളിക്കുമ്പഴൊക്കെ അവളാ നല്ലത് അങ്ങനെ ക്കൊ പ ത്രേ പിന്നെ വന്നപ്പളല്ലേ രണ്ടും കണക്കാ മൻസ്സിലായി നമ്മളെന്തായാലും കല്യാണത്തിന് മുന്നെ നമ്മള് അങ്ങനെ
ആഹ് പിന്നെ കൊർച്ചൊക്കങ്ങട്ട് ആ കൊർച്ചൊക്ക ഒന്ന് തായികീന്റെ ശേഷല്ലേ തൊട്ങ്ങോള്ളു ഉം അതെ അതെ ആ ശരി